ആഹലോ
അ ഞാന് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് നടത്താൻ പോവാണേ ഒരു ലതിന്റെ ആ കേരള
ആ കേക്കു
ഞാനൊരു ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടീട്ട് ലാപ്ടോപ്പ് എടുക്ക
ആ
എടുക്കാൻ വേണ്ടീട്ടെ കല്ല് നോക്കു ക ആരുന്നെ സാമ്പത്തിക നിലയനുസരിച്ച് റ്റൊള്ളവര് കാണി എടുക്കാൻ ഇപ്പൊ ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ റേഞ്ചിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ അപ്പോ ഓൺലൈൻ സേവനങ്ങളുണ്ടല്ലോ ഫ്ലിപ്പ്കാർട്ട് പോലുള്ളത് അതില് നോക്കി കൊണ്ടിരിക്ക്യയാരുന്നു ഏതെങ്കിലും എടുത്തിട്ടുണ്ടോ ഇലക്ട്രോണിക് ഉപകരണങ്ങള്
ഇല്ല ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ഇതുവരെ ഞാന് ഓൺലൈനില് പർച്ചേസ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഞങ്ങള് സ്ത്രീകള് കൊറച്ചുടെ വസ്ത്രങ്ങളും പിന്നെ നമ്മളുടെ മേക്കപ്പ് ഐറ്റംസും ഒക്കെയാണ് ഓൺലൈനിലും സെർച്ച് ചെയ്യാറ് അപ്പൊ നിങ്ങളിപ്പൊ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് ഐറ്റസ് ഒന്നും നമ്മളങ്ങനെ കൂടുതലും പൊറത്ത് അങ്ങനെയൊക്കെയാണ് വാങ്ങാറുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു ഞാന് ഓൺലൈൻ ഷോപ്പിങ്ങ് സ്ഥിരായിട്ട് ചെയ്യുന്ന ഒരാളാണ് വർഷമായിട്ട് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് കൂടുതൽ വസ്ത്ര- പാത്രങ്ങള് ചെരുപ്പുകള്
വസ്ത്രങ്ങള് ചെരുപ്പുകള് എന്ന് പറയുമ്പോ ഈ മിന്ത്ര മിന്ത്ര പോലെയുള്ള ആ മറ്റേ ഇതാണോ പ്ലാറ്റ്ഫോം ആണോ
അതെ അതെ മിന്ത്ര പിന്നെ ഫ്ലിപ്കാർട്ട് മീഷോ ഇത് മൂന്നും ആണ് ഞാന് ഉപയോഗിക്കുന്നത് അപ്പോ ഇതിൽ എനിക്ക് എനിക്കതൊരു ശീലം ആയിപ്പോയി കൂടുതലും ഞാൻ പൊറത്തന്ന് അങ്ങനെ വാങ്ങാറേ ഇല്ല കാരണം ഒന്നാമത് നമുക്ക് പൊറത്തു പോകേണ്ട ആവശ്യം ഇല്ലല്ലോ പിന്നെ
ആ അത് ശരിയാണ് അ അത് പറഞ്ഞപ്പഴാ ഓർത്തത് ഞാന് ഞാന് അവസാനമായിട്ട് ഞാന് ഓ ഓൺലൈൻ വഴി വരുത്തിയത് ഒരു അഞ്ച് ബുക്ക് ഉണ്ടായിരുന്നു ഈ നമുക്ക് കോ ഈ കോംബോ ഓഫർ പോലെ
ആ
അതായത് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട കൊറച്ച് പുസ്തകങ്ങൾ ഞാൻ അന്വേഷിച്ചിരുന്നു അതായത് ഏ ലോ ലോകോത്തര നിലവാരമുള്ള ഒരു അഞ്ചാറ് ബുക്ക് അപ്പം ഞാനത് ഇവിടെ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോ ഒരു ബുക്കിന് തന്നെ പത്ത് മുന്നൂറ് രൂപ വരുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ വഴി നോ ക്കിയപ്പോ ഈ മീഷോ പ്ലാറ്റ്ഫോം വഴി നോക്കിയപ്പോൾ ഈ അഞ്ചെണ്ണം കൂടെ ആകെ വരുന്നത് ഇരുന്നൂറ് മുന്നൂറ് രൂപ മാത്രം
ആ ശരിയാണ്
അപ്പോൾ ഞാനത് അപ്പം തന്നെ ഓർഡർ ചെയ്തു വരുത്തി അതൊരു അഞ്ചാറ് മാസമായി അതായത് ഞാൻ ലാസ്റ്റ് ചെയ്ത ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങള് എപ്പഴായിരുന്നു ലാസ്റ്റ് ചെയ്തത്
ലാസ്റ്റ് ദാ ഇപ്പം അടുത്ത് വരെ ഞാന് എനിക്ക് കഴിഞ്ഞ ആഴ്ച വരെ ചെയ്തിട്ടുണ്ട് അതെനിക്ക് തോന്ന ന്നു ചെറിയൊരു ഈ ജ്വല്ലറി ഐറ്റംസ് പോലും ഒരു മോതിരമാണെങ്കിൽ ഒരു വളയാണെങ്കിൽ പോലും കൂടുതലും ഈ ഇതില് നല്ല വെലക്കൊറവില് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അവ നമ്മ പൊറത്താണെങ്കി നല്ല ആണന്നൊണ്ട് അവര് നല്ല കൊള്ളവെല തന്നെ എടുക്കുന്നുണ്ട് ഈ എല്ലാ വസ്ത്രമായാലും ജുവല്ലറി ഒക്കെ ആണെങ്കില് അവര് നല്ല വെല എടുക്കുന്നുണ്ട് ഈ അപ്പൊ ഓൺലൈൻ ആവുമ്പോ നല്ല നമുക്ക് നല്ല ലാഭമുണ്ട് അതു കൊണ്ടാന്ന് എല്ലാരും കൂടുതലും ഓൺലൈൻ ഇപ്പോ നോക്കുന്നത് ക്കുന്നത്
അവർക്ക് എങ്ങനെയാണ് അത് ഇത്രയും വെല കൊറച്ച് കൊടുക്കാൻ പറ്റുന്നത് പറഞ്ഞാല് കമ്പനിന്ന് നേരിട്ട് എടുക്കുന്നുന്നതാ അവര് മനസ്സിലായില്ലേ അപ്പോ അതിന്റെ ഒണ്ടാ ക്കുന്ന കമ്പനിക്കാര് നേരിട്ട് കൊണ്ടുപോയിട്ട് അവരുമായിട്ട് ഒരു ഡീല് ഒറപ്പിച്ച് കൊടുക്കുന്നതാ അപ്പോ അവര് പറയുമ്പോൾ അധികമായിട്ട് മറ്റുള്ളവരുടെ ലാഭം എടുക്കാതെ നമ്മള് ഉദ്ദേശിക്കുന്ന വെലയിൽ തരാൻ പറ്റുവോ പക്ഷെ നമ്മുടെ നാട്ടി ട്ടിലുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരൊന്നും അതിനെടക്ക് മൂന്നാല് ആൾ ക്കാരുണ്ടാവും അവരുടെ കൈ കിട്ടി കിട്ടി അവരുടെ കയ്യില് ത്ത നല്ലൊരു ാണ് അപ്പൊ അവർക്ക് കുറച്ച് കൂടുതൽ കൂട്ടി വിറ്റാലേ അവർക്ക് ലാഭമുള്ളു അതാണ്
ലാഭം കിട്ടും ഉം ശരി തന്നെയാണ് പക്ഷെ നമുക്ക് നമ്മള് കൂടുതലും മലയാളികളാണ് കൂടുതല എവിടെ ഒരു രൂപ കുറയും അതാണല്ലോ നമ്മൾ നോക്കുക അപ്പോ അവിടെ ഒരു കൂടുതലാണ് നമ്മൾ ആ കടയിൽ കേറില്ല അതേപോലെ ഇപ്പോ ഓൺലൈനിലാണെങ്കിൽ എനിക്കൊന്നും കടയിലേക്കാളും ഒരേ ഒരുപാട് വേ വ്യത്യാസുണ്ട് കടയിൽ മൂവായിര രൂപയ്ക്ക് കിട്ടുന്ന ഒരു ചുരു ധാർ ഓൺലൈനിന്ന് എണ്ണൂർ രൂപയി ക്കൊക്കെയാണ് കിട്ടുന്നത് അപ്പ പിന്നെ എന്തായാലും എല്ലാരും ഓൺലൈനിലല്ലേ നോക്കു ക്കുള്ളു
അതെ അത് മാത്രല്ല ഇപ്പ ഇപ്പൊ ഇപ്പൊ ആയിരത്തിന്റെ എണ്ണൂറ് എന്ന് മാത്രമല്ല ചില സമയത്ത് രാത്രിയൊക്കെ നോക്കിയാൽ അവർപ്പോ സ്പെഷ്യൽ ഓഫർ ഇടും ചിലപ്പോൾ അത് നന്നൂറിനും അഞ്ഞൂറിനൊക്കെ കിട്ടും ഇപ്പൊ ഈ ഇലക്ട്രോണിക് ഉപകരണം തന്നെ ലാപ്ടോപ്പ് ഞാൻ നോക്കുന്നുണ്ടല്ലോ അത് ഇവിടെ കടയിൽ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഉദ്ദേശിക്ക ഒരു ബ്രാൻഡ് അത്‌ ഏകദേശം അമ്പത്തിയഞ്ചു പറഞ്ഞു പക്ഷെ ഓൺലൈനിൽ ഞാൻ അയിന് നമ്മുടെ അരീഷ കെ സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് വഴി നോക്കിയപ്പോ ഏറെക്കുറെ നാല്പത്തി എ നാല് ഏകദേശം പതിനൊന്നായിരം രൂപ കുറഞ്ഞു അപ്പോ മനസ്സിലായില്ല അതിന്റെ ഓരോരോ ഇത് എത്ര വ്യത്യാസം ഉണ്ടെന്നോ
അല്ലപ്പോ ഓൺലൈനിൽ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുവോ അങ്ങനെയുള്ള ടെൻഷൻ ഉണ്ട് എനിക്ക് അപ്പൊ അതിന് നമുക്ക് വാറന്റി അതൊക്കെ ഇണ്ടാവോ
അതുണ്ടല്ലോ അതെല്ലാം ഇപ്പ നമ്മളിപ്പോ കടയിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിലിൽ ഇത് വാങ്ങിക്കുകന്ന് എല്ലാം ഒന്ന് തന്നെയാ വാറന്റി കാർഡ് കിട്ടും ഇപ്പോ നമ്മള് ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ട് എന്തങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മുടെ അടുത്ത് അതിന്റെ ഷോറൂമിൽ ഇത് കൊണ്ട് കൊടു കൊടുത്താൽ അവർ മാറ്റും തരും അത്രേ ഉള്ളൂ പിന്നെ മറ്റേതകുമ്പോ നമ്മൾ കടയിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം അങ്ങനെ ഒരു ഗുണമുണ്ട്
അതെ അതെ ആഹ് പിന്നെ ഇതേപോലെ എനിക്ക് തോന്നുന്നു ഇപ്പ ഈ കൂടുതൽ ആൾക്കാരും ചെറിയ ചെറിയ സാധനങ്ങൾ പോലും ഓൺലൈനിൽ മേടിക്കാൻ തുടങ്ങി ഒരാള് ചെയ്യുമ്പോ പിന്നെ അതെല്ലാരും കൂടെ ഫോളോ ചെയ്യതാണ് കാരണം ഞാനൊക്കെ എപ്പോഴും ഓരോന്ന സാധനങ്ങൾ മേടിച്ചപ്പോ എന്റെ വീടിന്റെറടുത്തുള്ള ആദ്യം അങ്ങനെ ഒന്നും ഓൺലൈനിൽ മേട കാത്ത ആൾക്കാരാരുന്നു പിന്നെ അവരും അത് തുടങ്ങി നീ ചെയ്യുന്നതാണ് ഞങ്ങളും ഇത്രയും വിലക്കുറവില് ഞങ്ങളും ചെയ്യട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരും തുടങ്ങി കൊറേ ആൾക്കാരൊക്കെത് ഏറ്റ് പിടിച്ച് ഇവിടുത്തെ ആൾക്കാര് പുറത്ത് പോവാതെ എല്ലാം മേടി ക്കാൻ തുടങ്ങി
ശരി ആ അതിപ്പോ എല്ലാർക്കും ഒരു ഒരു മാനസികമായിട്ട് നമ്മൾ അങ്ങനെ മാറി അതായത് ഒരു കാര്യം അങ്ങനെ ഓൺലൈന് വഴി ഷോപ്പ് ചെയ്യുമ്പോ നമുക്ക് കൂടുതലായിട്ട് സന്തോഷം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറി അത് അത്ര നല്ല കാര്യം അല്ല അതായത് ഇപ്പം ഓൺലൈനില് ബുക്ക്‌ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തിട്ട് അത് കിട്ടുന്ന വരെ നോക്കിയിരിക്കുക അതൊക്കെ ഒരു തരം മാനസിക പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മള് പണ്ട് അ ഒരു ആ നൂറ് രൂപയും കൂടെ കൊണ്ടുപോയിട്ട് നമുക്ക് ആവശ്യുള്ള സധനം വാങ്ങിച്ച് വരും ഇപ്പം അങ്ങനെയല്ല ഈ ഫോണില് പൈസ വന്നപ്പോ തൊട്ട് നമ്മുടെ എല്ലാം മാനസിക നില തെറ്റിപ്പോയി
ശരിയാണ് ഈ ഗൂഗിൾ പേ ഒക്കെ ഭയങ്കര എന്താ പറയാ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് എന്നെ സംബന്ധിച്ചും കയ്യില് ക്യാഷ് നിക്കാത്തൊരു കാരണപ്പൊ അങ്ങനെ തോന്നി
അത് ശരിയാണ് നമ്മള് അത് ശരിയാണ് കാരണം നമ്മള് ആ സാധനങ്ങൾ വാങ്ങിക്കുന്ന രീതിയും മാറി ഞാൻ പറഞ്ഞല്ലോ ഒരു ആയിരം രൂപ കൊണ്ടുപോയിട്ട് ഒരു കുടുംബത്തിന് വേണ്ട ഒരു മാസത്തേക്കുള്ള സാധനങ്ങള് പലചരക്ക് സാധനങ്ങള് വാങ്ങിച്ചിരുന്ന ഒരു സമയമുണ്ട് അത് അധിക കാലം മുമ്പൊന്നും അല്ല പക്ഷേ ഇപ്പൊ ആയിരം രൂപ അത് ക കയ്യിൽ പൈസയായിട്ട് കൊണ്ട പോന്നു ഇപ്പൊ ഫോണിലാണെങ്കിൽ ആ ആയിരം രൂപ നമ്മള് ചെറിയൊരു കടയിൽ പോയിട്ട് ഒരു രണ്ടു ദിവസത്തേക്കുള്ള കാര്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തീർക്കും നമ്മള ആയി ച്ച് കൊടുക്കുന്നത് അറിയ പോലും ഇല്ല
അതെ അതെ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെടുത്ത് ഇപ്പൊ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ട് എഴുപത് രൂപ നമ്മള് ഗൂഗിൾ പേ ചെയ്തു അടുത്ത കടയിൽ പോയി നമ്മള് ഒരു അമ്പത് രൂപ ഗൂഗിൾ പേ ചെയ്തു അപ്പൊ നമ്മൾ വിചാരിക്കും അത്രയല്ലേ പോകുന്നുള്ളൂന്ന് പക്ഷേ അത് ശരിക്കും എനിക്ക് തോന്നുന്നു പിന്നെ നോക്കുമ്പ നമ്മളെ ബാലൻസ് ത് കൊറഞ്ഞ കൊറഞ്ഞ് വന്ന് അതൊരുബുദ്ധി എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഒരു ഇപ്പ സ്ട്രെസ്സ് പോലെ വര ജിപേ ബാലൻസ് കൊറഞ്ഞു കെടക്കുന്നത് കണ്ടാല് ഒരു അഞ്ഞൂറൊക്കെ അവിടെ കെടക്കുന്ന കണ്ടാല് ഒരു സമാധാനമാണ് പക്ഷേ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും ഒരു പത്താണെങ്കിലും നമ്മളതെടുത്ത് ജിപേ ചെയ്യും പക്ഷേ അത് കുറഞ്ഞഞ് കെടക്കുന്നത് കാണുമ്പോ ഒരു ടെൻഷൻ ആണ്
അത് ശരിയാണ് അത്ശരിയാണ് ഇപ്പൊ നിങ്ങള് പറഞ്ഞല്ലോ അഞ്ഞൂറ് രൂപയുടെ ചില്ലറയാണ് നമ്മുടെ ക കയ്യിലുണ്ടായിരുന്നെങ്കില് ഒരു നൂറിന്റെ നാല് നോട്ടും അമ്പതിന്റെ രണ്ടെണ്ണം നമ്മ അത് രൂപ ന്റെ സാധനങ്ങൾ വങ്ങിക്കുന്നതെങ്കില് നമ്മള് പിന്നെ ആ നാന്നൂറ്റമ്പത് ഒന്നും ചെയ്യില്ല നമ്മള് വേഗം വീട്ടിലേക്ക് പോകും കാരണം അവിട തൊരു കുറഞ്ഞൂ എന്ന് നമുക്ക് ഏ നമുക്ക് നമുക്ക് തോന്നും ശരിക്കും പക്ഷേ മറ്റ മറ്റേത് അങ്ങനേയല്ല നമ്മള് ഫോണീന്ന് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതൊരിക്കലും തോന്നില്ല
തോന്നില്ല അതെ അപ്പൊ അതൊരു ഒരു ബുദ്ധിമുട്ടാണ് എല്ലാരും എല്ലാരെ സംബന്ധിച്ചും ഒയിരം രണ്ടായിരം തീരാൻ വലിയ പണിയില്ല ജീ ഗൂഗിൾ പേയിലൊക്കെ ക്യാഷ്ള്ള എനിക്ക് ഏറ്റവും അനുഭവമുള്ള ഒരാളാണ് ഞാന് അപ്പ ഇന്ന് രണ്ടായിരം ഉണ്ടെങ്കിൽ ചിലപ്പോ ഒന്നും ടൗണിൽ പോയി വരുമ്പത്തേക്ക് പിന്നെ നമ്മുടെ കയ്യില് ഒന്നും ഉണ്ടാവില്ല ആ ബാലൻസ് എങ്ങനെയാണ് തീർന്നതന്ന് നമുക്ക് അറിയില്ല എവിടെ കൊടുത്തന്ന് നമ്മളിങ്ങനെ ആലോചിക്കും
അത് മാത്രമല്ല നമ്മള് കൈ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാം ഞാൻ ഇവിടെ എത്ര കൊടുത്തു അവിടെ എത്ര കൊടുത്തു ഇനി അവിടെ ഞാൻ ഇത്ര കൊടുക്കണം അപ്പൊ നമുക്ക് അതൊരു കൃ കൃത്യായിട്ട് മനസ്സിനകത്തൊരു ബോധം ഉണ്ടാവും നമുക്ക് എത്രത്തോളം നമുക്ക് ചിലവാക്കാൻ പറ്റും അ ഇ ചിലവാക്കേണ്ട സ്ഥലത്ത് ആ ചെലവാക്കാം അല്ലാ സ്ഥലത്തും നിയന്ത്രിക്കാം പക്ഷെ മറ്റ
അതെയതെ ശരിയാണ് മറ്റേ പറ്റില്ല ഉ പറ്റില്ല നമുക്ക് കയ്യിലാവകുമ്പോൾ നമ്മൾ മുറുക്കി പിടിച്ച് അവിടെ നൽക്കും കൊടുക്കേണ്ടന്ന് വിചാരിച്ചിട്ട് മറ്റേതാവുമ്പോ ജസ്റ്റ് ഒന്ന് സ്കാനർ സ്കാൻ ചെയ്ത് നമ്മളോടെ അറിയാതെ കൊടുത്തു പോക്പോൾ ഓട്ടോമാറ്റിിക്ക ആയിട്ട് അങ്ങനെ ചെയ്തു പോകും നമ്മളുടെ ഒരു ആ മാ ഒരു ജീവിതരീതി മാറിയതൊണ്ടും എല്ലാത്തിനും ഇപ്പം ജി പേ ആണ് നമ്മൾ ആശ്രയിക്കുന്നത്
അത് ശരിയാണ് അതുകൊണ്ട് ഞാനിപ്പോൊ രണ്ട മൂന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് എറെ എടി എം കാർഡ് ഉപയോഗിച്ച് ഞാൻ എന്റെ കയ്യിലുള്ള പൈസ ഇപ്പ നൂറാണെങ്കിലും അത് നൂറ് രൂപ അത്െടുക്കും എന്നിട്ട് കയ്ൽ വെച്ച് നടക്കും അപ്പോൊ എനിക്കത് കൊടുക്ക ുന്ന സമയത്ത് എനിക്കൊരു ഒരു കൃത്യമായിട്ടുള്ള ഒരു വിചാരമുണ്ട് ഇത്രയേ ഞാൻ ചെലവാക്കുക എന്നുള്ളത് ശരിയല്ല നിങ്ങ അങ്ങനെയാണോ
ശരിയാണ് പക്ഷെ ഇപ്പം കൊറേ ആായിട്ട് ഞാൻ കയ്യിൽ ക്യാഷ് വെക്കാ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല കൂടുതലും ഹസ്ബന്ഡറ് പുറത്തായതുണ്ട ആള് ഗൂഗിൾ പേയില ആാണ് എനിക്ക് ക്യാഷ് ഇട്ടുരാ അപ്പൊ അത് നമ്മള് യൂസ് ചെയ്യുമ്പം കയ്യിൽ ക്യാഷ് കുറവായിരിക്കും ഗൂഗിൾ പേയിലായിരിക്കും ക്യാഷ് ഉണ്ടാാവുക ഇതെങ്ങനെയ തീർന്ന ഏത് വഴിക്കാ തീർന്നതന്ന് ഞാനിങ്ങനെയ
അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാ അപ്പൊ ഹസ്ബൻഡ് ആയിരം രൂപയാണ് അയക്കുന്നതെങ്കില് ഒരു അഞ്ഞൂറ് രൂപ അപ്പ തന്നെ എ ടി എം എടുത്ത് കയ്യിലേക്ക് പൈസ വയ്ക്കുക അതവിടെ മാറ്റി വെക്കുക അത് എടുക്കാനേ പാടില്ല അതിങ്ങനെ ഒരു അലമാറയിലെ പുസ്കത്തിനിടയിൽ വ ബാക്കി അഞ്ഞൂറ് നിങ്ങ നോക്കി നോക്കി കൃത്യമായിട്ട് ചില ചിലവാക്കി കഴിഞ്ഞാല് ആ അഞ്ഞൂറ് വ മാസം മിച്ചം പിടിക്കാൻ പറ്റും
അതെ അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ അതൊന്നും നടക്കാറില്ലേ മിച്ചം പിടിക്കുന്ന കാര്യം നമുക്ക് സേവിങ്സ് തീരെ ചെയ്യാൻ പറ്റില്ല കണാമതി